ആഹ്.
ആഹ് കേക്കാവോ?
കേക്കാം കേക്കാം.
ആഹ് രാവിലെ എന്തോ കയ്ച്ചെ?
രാവിലെ ഇവിടെ അപ്പാവാരുന്നു.
ആഹാ അപ്പോവും പിന്നെന്തുവാ കറി?
അപ്പൊ കെഴങ്ങ് കറിയും.
കെഴങ്ങ് കറിയോ ആഹ് നല്ല കോമ്പിനേഷനാണല്ലോ.
ആഹ്.
ഉം ഞങ്ങക്ക് ദോശയായിര്ന്ന്. ദോശയും മുട്ടക്കറിയും.
ആഹ് മട്ടൻ കറി അല്ല.
ഉം കഴിച്ചോ എന്നട്ട്?
കഴിച്ചില്ല അത് ഒമ്പത് മണി കഴിഞ്ഞിട്ടെ കഴിക്കത്തൊള്ളൂ.
ആണോ ആഹാ അപ്പൊ സമയം ആവുന്നല്ലേ ഒള്ളൂ.
ആഹ് ഒള്ളൂ.
ഉം പിന്നെ രാവിലെന്നെ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടല്ലോ അവിടെ ഉണ്ടോ?
ഇല്ല ഇല്ല ഇവിടെ മഴയുടെ ലക്ഷണന്നുംല്ല ഇവിടെ തെളിഞ്ഞ്. ക്കുവാ അതെപ്പെഴാ പെയ്യുന്നെന്ന് അറിയാൻ പറ്റത്തില്ല.
ആഹ് ഹാ ഹാ ഇന്ന് എനിക്ക് കൊറച്ച് പരിപാടികൾ ഒണ്ടായിരുന്ന്. എന്റെ വണ്ടി വണ്ടി ബൈക്ക് പതിനഞ്ച് വർഷവായേ. അങ്ങനെമത്. അയ്ന്റെ അടുത്ത കാലാവധി പുതുക്കാനായിട്ടുള്ള സമയായി. ആ അത് വർക്ഷോപ്പി കൊടുത്തിട്ടുണ്ട് ശരിയാക്കാനായിട്ട്. രാവിലെ പെയിന്റടിയൊക്കെ. കഴിഞ്ഞിട്ട് ഇരിക്കുവ, അങ്ങനെ അത്. അതൊന്ന്ടുത്ത് ആ വർക്ഷോപ്പിലൊന്ന് കൊടുക്കണം പിന്നെ അതിന്റെ. കൊറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഈ പുതിയ ഇൻഷുറൻസും. ടാക്സും ഒക്കടക്കേണ്ട കാര്യങ്ങളുണ്ട്. അയ്ന്‌ നമ്മളീ വണ്ടി പുതുക്കാൻ പോവുന്നേന് ഇതെല്ലാം പേപ്പർ എല്ലാം ക്ലിയർ ആക്കിട്ട് വേണം. കൊണ്ടുവാനായിട്ട് ആ അങ്ങനെ. അതും പുതുക്കാൻ പോവാനുണ്ട് അത് കൊടുത്ത് കഴിഞ്ഞാ നമ്മുക്ക് രണ്ടു ദൊവസം. ത്തിനുള്ളില് വണ്ടി ടെസ് റ്റ് കഴിഞ്ഞിട്ട് കിട്ടും ഉം അത് കഴിയുമ്പോ നമ്മുക്ക് പുറത്തോട്ടൊക്കെ പോകാനൊക്കെ. ഓഹ് ഞങ്ങളങ്ങനെ പൊർ ആ ബൈക്കന്നെ ബൈക്ക് ഞങ്ങള് കൊറച്ച് ച്ച് യാത്രയൊക്കെ പോവാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുവ. അന്നേരം ഈ വണ്ടി കിട്ടിയിട്ട് വേണം ഞങ്ങക്കൊന്ന്. പൊറത്തോട്ടൊന്ന് പോവാനായിട്ട് ഉം. അങ്ങനെ കൊറച്ച് കറങ്ങാനൊക്കെ പോവാനുണ്ട് അവിടെയും കറങ്ങാനൊക്കെ. പോവാറുണ്ടോ?
ഓ ഇല്ലില്ല അങ്ങനെ പൊറത്തോട്ടൊന്നും പോക്കലൊന്നും ഇല്ല. പിന്നെ എനിക്ക് ക്ലാസ്സ് ഉള്ളപ്പോഴൊക്കെ പോകുന്ന അല്ലാതെ വേറെ പൊറത്തോട്ടുള്ള പോ ക്കൊന്നുംല്ല അങ്ങനൊന്നുല്ല ഉം.
ഞങ്ങള് എന്താലും ഒന്ന് കറങ്ങണന്നുള്ള പ്ലാൻ ഉണ്ട് അത് ഈ വണ്ടി കിട്ടിയാലേ ശരിയാവത്തൊള്ളു. കാരണം വണ്ടി ടു വീലർ ആവുമ്പം ബൈക്കാവുമ്പോം നമുക്ക് ലോങ്ങാക്കെ പോകാനൊക്കെ. കൊഴപ്പുല്ല കൊറച്ച് ദൂരമൊക്കെ പോണങ്കി അതിനകത്തേ പറ്റത്തുള്ളൂ. അ ആവുമ്പൊ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും.
ആഹ്.
ഉം പിന്നെ അല്ലാതെ. ടെസ്റ്റ് കഴിഞ് അതിന്റെ ഈ വർക്കൊക്കെ കഴിയണം ഈ പേപ്പർ വർക്ക് ഇന്നുണ്ട് കൊടുക്കണം കൊടുത്ത് കഴിഞ്ഞ ചിലപ്പോ നാളെ നാളെ കഴിഞ്ഞ അടുത്ത ദിവസം നമ്മക്ക് ചെയ്യാൻ പറ്റും
ആഹ് ആഹ് ഈ വണ്ടി എടുത്ത് എത്രാളായിട്ടാ ഈ ടെസ്റ്റ് ഒക്കെ നടത്തുന്നെ?
വണ്ടി എടുത്ത് നമ്മള് പതിനഞ്ച് വർഷം ടു വീലറൊക്കെ ആണെങ്കിൽ പതിനഞ്ച് ഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മള് ടെസ്റ്റ് നടത്തണം പുതുക്കണം അത് വണ്ടി അങ്ങനെ പുതു ക്കണമെങ്കില് നമ്മള് നല്ലൊരു പൈസ അതിനകത്ത് ചെലവാക്കും അത് ഈ വർഷോപ്പിൽ കൊടുത്ത് അതിന്റെ കംപ്ലൈയിന്റുകളൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്തുള്ള എന്തെലൊക്കെ ഉണ്ടെ മോഡിഫിക്കേഷൻ ഉണ്ടെ അതൊക്കെ മാറ്റി പുതിയ പെയിന്റൊക്കെ ചെയ്ത് സ്റ്റിക്കർ വർക്കൊക്കെ നടത്തി എല്ലാം പുതിയത്പോലെ നമ്മളൊരു ഷോറൂമിന്ന് പുതിയൊരു വണ്ടി എങ്ങനാ പുറത്തോട്ട് എറക്കുന്നത് അതേ രീതിയിൽ നമ്മള് ശരിയാക്കി വേണം നമ്മള്ളിത് കൊണ്ടന്ന് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അവര് അത് അംഗീകരിക്കത്തില്ല. ആഹ്. അവര് പിന്നെ അടുത്ത ഇതെല്ലാം ശരിയാക്കിയിട്ട് കൊണ്ടുവരാൻ വീണ്ടും പറയും അന്നേരം നമുക്ക് വീണ്ടും പിഴ അടയ്ക്കേണ്ടി വരും.
ആഹ് ഹ
ആഹ് അന്നേരം വീണ്ടും നീണ്ട് പോവത്തേ ഒള്ളൂ
പക്ഷെ ടാക്സിയൊക്കെ ഒരു വർഷം കൂടി ഇരിക്കുമ്പോ ചെയ്യണംല്ലേ?
ആ അത് ഇത് നമ്മുടെ നമ്മുടെ സ്വന്തം വാഹനം അല്ലേ. മറ്റേതാവുമ്പം പ്രൈവറ്റ് ആന്നല്ലോ അത് ഈ യാത്രകൾ യാത്രക്കാരെയക്കെ കൊണ്ടുപോകാനായിട്ടുള്ള വാഹനമല്ലേ അത് ഇത് വർഷം തോറും ഇത് പുതുക്കണം ടെസ്റ്റ് ചെയ്യണം അതും
പ്രൈവറ്റ് വണ്ടി അല്ലല്ലോ ടാക്സി.
ആഹ് ശെരിയാ പബ്ലിക്കാന്നല്ലോ ശെരിയാ അന്നേരം അത് ഈ പുതുക്കി അത് ഈ ഒരു വർഷത്തിലൊക്കെ പുതുക്കേണ്ടി വരും.
ഉം ഉം ഹ്
അത് ഈ പുതിയത് എടുക്കുവാണെങ്കിൽ രണ്ടു വർഷം കൊണ്ട് നടക്കാം രണ്ട് വർഷം ഒരു കുഴപ്പുംല്ലാതെ നമുക്ക് കൊണ്ടടക്കാം പക്ഷെ പിന്നെ വർഷം തോറും ഇത് പുതുക്കണം ഉം അങ്ങനെ. ല്ല പുതുക്കാതെൊന്നും നമുക്ക് വണ്ടി പുറതോട്ടിറക്കാനൊക്കത്തില്ല നമുക്ക് യാത്ര പോവാനായിട്ടൊക്കെ എങ്ങട്ടെലൊക്കെ. ടാക്സിയോ എന്തേലൊക്കെ വിളിക്കുവാന്നെങ്കില് ഈ പുതുക്കാത്ത വണ്ടിയാന്നെങ്കില് നമുക്ക് ദൂരം ഒന്നും നമുക്ക് പുറത്തോട്ടേ ഇറങ്ങിയാലേ പെഴയാത് അത് കാരണം നമ്മള് എല്ലാം ഈ ടാക്സിക്കാരെല്ലാം അത് പേപ്പർ വർക്കും വണ്ടി ടെസ്റ്റ് സ്റ്റെല്ലാം നല്ലോണം ശരിയാക്കിയിട്ടെ അവര് നിരത്തില് എറക്കത്തോള്ളൂ വണ്ടി.
ഉം ഹം
ഉം അങ്ങനെ പിന്നെ എന്റെ വൈഫിന്റെ അച്ഛനൊക്കെ വണ്ടി ഒണ്ട് ആ അന്നൊക്കെ നമ്മക്ക് ഈ വണ്ടി ഫീൽഡ്. അത് ഇപ്പം ഓട്ടോയാ കാറുണ്ടായിരുന്നു ഇപ്പം ഓട്ടോയാ ഉള്ളേ.
ആ ടാക്സിയാ.
ടാക്സി അങ്ങനെ നമുക്ക് ആ ഒരു ഫീൽഡിലുള്ള നമുക്ക് അറിയാനൊക്കും. ആ ഒരു മേഖലയിലുള്ളതെ എങ്ങനാന്നൊക്കെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കറിയാം.
ഓട്ടോ എന്താ ഇലക്ട്രിക്കാണോ മറ്റേ ഓട്ടോ ആണോ?
എലക്ട്രിക്ക് എലക്ട്രിക്ക് അതാന്നല്ലോ ഇന്നത്തെ സാഹചര്യത്തില് നല്ലത് കാരണം ഈ ഇന്ധനങ്ങളുടെ വെലയൊക്കെ കൂടുതലല്ലേ.
ആഹാ ഹാ
അത് കാരണം നമുക്കിപ്പം ഈ എലക്ട്രിക്കലിന്റെ വണ്ടിയാണ് നല്ലത്
ഉം ഉം
ഇപ്പം ഞാനും ഒര് ടൂ വീലർ ഇതിന്റെയന്നെ ഇലക്ട്രിക്കൽ എടുത്താലോന്നിങ്ങനെ ആലോചിക്കുകയാണ്. അത്യാവശ്യഒള്ളെ അത്യാവശ്യ ഒള്ളെ ഈ നമ്മുടെ ഈ പ്രദേശത്തൊക്കെയുള്ളെ പോവാനും കടേലൊക്കെ പോവാനും മീൻ വാങ്ങാൻ പോകാനുമായിട്ടൊക്കെ നമുക്ക് അത് ഉപയോഗിക്കുന്നത നല്ലയാന്നാണ് എനിക്ക് തോന്നു
ഉം ഇപ്പം പെട്രോളിന് വെല കൂടുതലല്ലേ.
ആന്ന് ദിവസോം കൂടിക്കൊണ്ടിരിക്കുവല്ലേ.
ഉം
അതുകൊണ്ട് ഇത് ഇതൊരെണ്ണം വാങ്ങിയാലോന്ന് എന്താന്നിങ്ങനെ ആലോചിക്ക്യ
മ്മ്.. മ്മ്..
ഉം അങ്ങനെയിന്ന് കൊറച്ച് യാത്രകളുണ്ടെനിക്ക്
ഉം...
ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് മേടിക്കാൻ പോണം ആ അത് ഞാൻ ബസ്സിലായിരിക്കും പോണത് കാരണം ബസ്സില് യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഒര് നല്ലൊരിതാ നമ്മുടെ സർക്കാരിന്റെ ബസ്സുണ്ടല്ലോ ബസ്സില് അതൊരു പ്രത്യേക ഒരു ഫീലാ നമ്മള ആ ബസില് യാത്ര ചെ ചെയ്യുന്നത് അപ്പൊ അപ്പൊ ഈ ദൂരൊക്കെ പോവാന്നെങ്കില് ബസ്സിലൊക്കെ ആയിരിക്കും പോകുന്നത് ഈ വെയിലും കൊണ്ട് ഈ വണ്ടി ഓടിച്ച് പോന്നേലും നല്ലത് നമുക്ക് ബസില് ബസില് പോകുന്നതായിരിക്കും നല്ലത് അതാകുമ്പോം ഇപ്പോഴത്തെ ഈ പെട്രോളിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ബസ്സ് തന്നെയായിരിക്കും ബസ് തന്നെയായിരിക്കും നല്ലത്. ബസ്സ് തന്നെയായിരിക്കും ഞാൻ വിളി ആ പെണ്ണുങ്ങള പെണ്ണുങ്ങൾക്ക് ഇപ്പൊ സൗജന്യം ഒണ്ടല്ലോ. ആ അങ്ങനെ പിന്നെ നിങ്ങക്കിപ്പം യാത്രൊയൊക്കെ പോവാറുണ്ടോ?
ഇല്ലില്ല യാത്രയൊന്നും പോവാറില്ല വീട്ടിത്തന്നെ
ആഹ് മ്മ്... ആ... ഇപ്പൊ സിനിമയ്ക്കൊക്കെ പോവാറുണ്ടോ ഇപ്പം പുതിയ സിനിമയൊക്കെ ഇറങ്ങിയല്ലോ
സിനിമ ഞാനിപ്പോ ലാസ്റ്റ് ദൃശ്യം ത്രീ കണ്ടെ പിന്നെ അയ്ന് ശേഷം ഒന്നും പോയിട്ടില്ല.
ആ ഞാനും പോയി കണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നത് നല്ല നല്ല സിനിമയായിരുന്നു.
ആ എനിക്കിഷ്ടപ്പെട്ടു നല്ല സിനിമയൊക്കെയാ ആ എനിക്കിഷ്ടപ്പെട്ടു ചിലവരൊക്കെ റിവ്യൂ ഒക്കെ കണ്ടപ്പം എല്ലാരും ചില വരൊക്കെ പറഞ്ഞു അത്ര അടിപൊളിയൊന്നും അല്ല പക്ഷെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്.
ആ ആ എനിക്കും അതിന്റെ പ്രതികരണൊക്കെ കേട്ടിട്ട് അത്യാവശ്യം ആവറേജ് ആന്നൊക്കെയ കേട്ടത് പക്ഷെ കണ്ടപ്പൊ കൊള്ളാം നല്ല ഇതുണ്ട് ണാനൊക്കെ നല്ല പടമായിരുന്നു. ആ ഫസ്റ്റും സെക്കൻഡും തേഡും ഒക്കെ നല്ലെയായിരുന്നേ. ഇനി നാലാം ഭാഗവും വരുന്നെന്ന് പറയുന്നു.
സെക്കൻഡ് അത്രയും തേടങ്ങോട്ട് വന്നിട്ടില്ല സെക്കൻഡാണ് നല്ലത്.
ആ സെക്കൻഡായിരുന്നു നല്ലെ രണ്ടാമത്തെ ഭാഗമായിരുന്നു നല്ലത് മ്മ്.
കണ്ടിരിക്കാൻ നല്ലൊരു സിനിമയാ.
ഉം പക്ഷെ ഒന്നും രണ്ടും നല്ലതായിരുന്നു മികച്ചതായിരുന്നു പക്ഷെ മൂന്നാമത്തത് അതിന്റെ അത്ര അതു കൊണ്ട് എത്തിയില്ലേലും ആഹ് ഒന്നും രണ്ടും നല്ലതായിരുന്നു ഇനി നാലാമത്തെ ഭാഗം എന്തോന്ന അറിയത്തില്ല ഇനി സംവിധായകൻ ഇനി ഓരോ ഭാഗവും വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണോന്ന് അറിയത്തുല്ല ജോർജ് കുട്ടിയെ അറസ്റ്റിലാക്കാതെ കൊണ്ടുപോവാന്ന് തോന്നുന്നു
ഉം അല അറസ്റ്റിലായല്ലോ മൂന്നാത്തില്
മൂന്നാമത്തേല് അറസ്റ്റിലായാലും അറസ്റ്റിലാവുന്നില്ലല്ലോ അത് ഇന്നാളെ എന്തോ ചെയ്താലേ അറസ്റ്റ് ആവത്തോളൂന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അതെല്ല അറസ്റ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ടോ ആഹ് ടിവിൽ ലാസ്റ്റ് ടിവിൽ ഇങ്ങനെ കാണിക്കുന്നതായിട്ട് അവര് കാണുന്നുണ്ടല്ലേ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് ആഹ് അന്നേരം ആഹ് അന്നേരെ അവര് പറയുന്ന അവരെ മോളയും കൂടെ എനിക്ക് വേണ എന്നുള്ള ആഹ് ശരിയാ ശരിയാ ശരിയാ അതൊക്കെ ഉണ്ടായിരുന്നു
ഉം
പിന്നെ വേറെ എന്തേലും സിനിമയ്ക്ക് പോയായിരുന്നോ
ഇല്ല അതിനു ശേഷം വേറൊന്നിനും പോയിട്ടില്ല എന്ത് ഇപ്പൊ നല്ല സിനിമയൊക്കെ ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്തവാന്ന്
ആഹ് ഹാ ഹാ ഹാ ഹാ ആഹ് ഇനി പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് പടങ്ങളൊക്കെ വരുന്നുണ്ട്
ആഹ്
ഉം എല്ലാം പോയൊന്ന് കാണണം
അതേ
ഉം പിന്നെ ചെിലതൊക്കെ ഈ ടിവിൽ പഴയ സിനിമകളൊക്കെ എപ്പോഴും എപ്പോഴും കണ്ട് കണ്ട് കണ്ട് കണ്ട് തന്നെ മടുത്ത് എപ്പോഴും ഈ പഴയ സിനിമകൾ തന്നെ ഒരേ ചാനലിലും ഒരേ സിനിമ തന്നെ എപ്പോഴും പ്രദർശിപ്പിക്കുന്നത്
ആന്ന് ആന്ന് എല്ലാം കണ്ട് സിനിമ തന്നത് പിന്നേം പിന്നേം അത് തന്നാലും
അത് തന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ട് വെറുത്ത് അത് കാരണം ഇപ്പം ഫുൾ ടൈം ഇപ്പൊ ഈ മൊബൈലിലൊക്കെ തന്നെ
ആഹ്
മൊബൈലിൽ അതും നോക്കി ഇൻസ്റ്റഗ്രാമും നോക്കി ഓരോ വീഡിയോസ് ഒക്കെ കണ്ട് ഇങ്ങനിരിക്കയാ
ആഹ്
പിന്നെ അന്നിട്ട് എനിക്കിന്ന് ഒന്ന് പുറത്തോട്ടക്കെ ഒന്ന് യാത്ര പോകണമായിരുന്നു അതുകൊണ്ട് ഞാ ഇങ്ങനെ പോവാനായിട്ട് ഇഞ് റെഡിയാവാൻ പോവുവാണ്
ആഹ്
എന്നാലും പോയിട്ട് വന്നിട്ട്ന്ന വിളിക്കാം ശരി